കേക്ക് ന്നില്ല
ആഹ് കേൾക്ക്ണ്ട്
ആ എന്താണ് വിശേഷം
നല്ല വിശേഷം ഉ ഹ് അവിടെ ആ സുഖം അവിടെ എന്തൊക്കെയ
എവിടേതാ സുഖായിട്ട് പോണോ കൊഴപ്പൊന്നുല്ല അൽഹംദുലില്ലാഹ് എന്താണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡ് കഴിച്ച് ഇപ്പം ഇവിടെ ഇങ്ങനെ പാത്രൊക്കെ കഴുകി വെച്ച് വന്നിരിക്കയാ
അത് ശെരി നല്ല കിടക്കാൻ പറ്റിയ ഒരു ക്ലൈമറ്റാല്ലെ ഒരു മൂടല് അവിടെ എന്താ പാട്
ആഹ് ഇവടിം അങ്ങനെ തന്നെ ഒരു മൂടലന്നെയാണ്
ആ അതെ ഇന്നലെ നല്ല വെയില് ഇണ്ടായിരുന്നുല്ലേ
ഇന്നലെ നല്ല വെയില തുണികളൊക്കെ ഉണക്കിയെടുത്തു
ആ അതെ ഇന്നാലെ അതിനായിട്ടൊരു വെയില് നല്ല വെയിലുണ്ടായിരുന്നു നല്ല മയായിരുന്നല്ലോ ഇപ്പൊ ഒരാഴ്ച ആയിട്ടല്ലെ ആഹ
വെയിലേണ്ടപ്പോ ഒരു സന്തോഷം
ആഹ് ഒരു സന്തോഷം അതാണ് കൂടുതലായിട്ട് മഴ ആയാലും കുറ്റാണ് കൂടുതലായിട്ട് വെയിലായാലും കു
അതെ ഏ മഴ അധികം പെയ്ത മഴേനെ കുറ്റം പറയും
ആ കുറ്റം പറയും ഓവറായാലും ആ അതന്നെ ഹെ അതെ ആ ഒന്ന് വെയിലർച്ച ട്ടുണ്ടെങ്കിന്നുള്ളേ ഓക്കെ മഴ വെയിലാണെങ്കിൽ ചൂടോ ഒക്കെ കേടക്കാൻ വയ്യായിരി ക്കാൻ വയ്യ നടക്കാൻ വയ്യ എന്നൂള്ള അവസ്
അതെ അതെ
അതാണ് എന്താണ് എന്നിട്ട് ഫുഡിനൊക്കെ സ്പെഷ്യല്
സ്പെഷ്യൽ ഇന്നെന്താ മീന്ണ്ട് അല്ലാ അതൊന്നുല്ല
ആഹ മീൻ കിട്ടുന്നുണ്ടോ അവിടൊക്കെ
ആഹ് അവിടെണ്ടെ കിട്ടുന്ന്ണ്ട്
ആഹ് കിട്ട്ണ്ട്ല്ലേ നല്ല റേറ്റ്ന്നോണല്ലേ അരക്കിലോനന്നെ നല്ല റേറ്റ് വരുന്നുണ്ട്ല്ലേ
ആ റേറ്റ് ഉണ്ടെ മീന്റെ റേറ്റ്ണ്ട് ഉഹ് ട്രോളിംഗ് ഒക്കെ ആയോണ്ടി ചിക്കനോ
ആ ചിക്കന് നൂറ്റി അമ്പതറ്റെ അങ്ങനെ പറഞ്ഞേട്ടു പക്ഷെ മീനൊക്കെ ഞാൻ ഇന്നെക്കെ വെല ചോയ്ച്ചപ്പോ നാനൂറൊക്കെ വരണ്ട് ക്കേം
ആ ഇണ്ട് ഇണ്ടെ ഇുന്നൂറ്റിഅൻപതും ഇരുന്നൂറ്റി അൻപോം മുന്നൂറും ഒക്കെ ഇണ്ട് അതെ അതെ
ഉം ഇപ്പൊ ആ പൈസക്ക് ചിക്കൻ വാങ്ങണല്ലോ നല്ലേ
അപ്പൊ ചിക്കൻ വാങ്ങാ ന്നല്ലേ
പക്ഷെ ചിക്കൻ ആയാലും ഇപ്പം നമ്മള് രണ്ടു ദിവസം കഴിച്ചാൽ അത് ഒരു മടുപ്പാ
ആഹ അതാണ് ഇല്ല ഇല്ല മീന് നമുക്ക് മടുപ്പ് വരില്ലല്ലോ
ആ മടുപ്പ് വരൂല അതിനിപ്പോ ഫ്രൈ ചെയ്ത അതല്ലോ അതാണ്
ചോറുണ്ണ്ണ കാര്യം പറഞ്ഞ പോലെന്ന് നമുക്ക് നമ്മളെ ചോറാണ് നമുക്ക് ചോറ് നമുക്ക് മടുക്ക്ണല്ലോ അല്ലാതെ നമ്മള് ഇപ്പൊ ബിരിയാണിയോ അല്ലെങ്കിൽ മന്ത്യോ അതൊക്കെ രണ്ടു ദിവസം അടുപ്പിച്ച് കഴിച്ച് നമ്മുക്ക് മടു
അതെ പെ ആ പിന്നെ നമുക്ക് വെറുചോറ് കിട്ടാനൊരു കൊതിയാ പക്ഷെ ആ അതെ ആഹ് ഇപ്പൊ ഈ അടുത്ത് പെരുന്നാൾ കഴിഞ്ഞപ്പോക്കെ തന്നെ ബീഫന്നായി മടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പച്ചക്കറി ആഹ ബീഫൊക്കെ കഴിഞ്ഞു ഓ അത കഴിഞ്ഞ അതൊരു നാലുസം ഏ നാലുസത്തിണെക്കെള്ളേനി പ്പ ആഹ ഇവിടെ അധികംഒന്നും അങ്ങനെ കിട്ടൂല
ആഹ ആ ഞാനേ ഇന്നലെ വിളിച്ചപ്പോ ഒരു കുട്ടി പറയാണ് പിന്നെ പെരുന്നാളന്റെ ബീഫ് കഴിഞ്ഞിട്ടില്ല ഇനി ഇണ്ട്ന്ന് പറഞ്ഞു
ആഹ ശെരി അതെ നമ്മളായിട്ട് കൂടുല്ലോ ഇങ്ങനെ അങ്ങനെയൊക്കെ ആകുമ്പോ കുറച്ച് അധികം ഉണ്ടാവ വരും നമുക്ക് മഹൽ നിന്ന് കിട്ടണല്ലാതെ ആഹ അങ്ങനെണ്ടാവല്ലോ
ആഹ ഞാൻ അങ്ങനെയായിയിരിക്കും
പിന്നെ ആ അടുത്തൊക്കെ കൃഷികളൊക്കെ ഉണ്ടാവോ എങ്ങനെ പാടത്താണോ വീട് എങ്ങനെയാണ്
ആഹ് പാട അല്ല ടൗൺല്ല പിന്നെ പാടില്ല ഇവിടെ മല മലയുടെ സൈഡ ആയിട്ടാ
ആ അയാണല്ലേ അപ്പൊ ഓവറായിട്ട് മഴയൊക്കെ പെയ്താല സേഫ് ഒക്കെ അല്ലേ
ആഹ അതെ അതെ ആഹ ഇടന മലയന്നുംല്ല ഇ അപ്പൊ എങ്ങനെയൊന്നുംപ്പമ്മക്ക് പറയാൻ പറ്റില്ലല്ലോ
അ അടുത്ത ഇതൊക്കെ അതില് എങ്ങനെ ആ മലയിലൊക്കെ കൃഷികളായിട്ടോ അല്ലെങ്കിൽ വേറെന്തെ നല്ല റബ്ബറോ
ആഹ മലൽ മലയിലൊക്കെ ഫുള്ള് റബ്ബറാ ഞങ്ങക്ക് ആനയുടെ ശല്യമാണ് ആന
ആണോ ആ ആനശല്യം നല്ലതാണല്ലോ കാട്ടാന
ഓ കാട്ടാന ഞങ്ങളുടെ വീടിന്റെ അടുത്ത് വരെ വന്നണോ
അന്നോ അപ്പൊ നിങ്ങൾക്ക് പുറത്തിറങ്ങാനും അങ്ങനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവൂല്ലേ
ഏഹ രാത്രി ഞങ്ങൾക്ക് പുറത്തിറങ്ങ അതെ ഈ ചക്കയുടെ സീസൺ ആവുമ്പോളാണ് ആന വരിക
ആണോ ആഹ ചക്കൊക്കെ നല്ല ഉണ്ടാവോ അവിടെ
ആ അവിടെണ്ട് മാലൽ കൂടെ ഒക്കെ ചക്ക ഉണ്ട് അപ്പൊ അവർക്ക് ചക്കാണ് അവരുടെ പ്രധാന തീറ്റ അങ്ങനെ കഴിക്കും ഇഷ്ടണ ഇഷ്ടമാണ് ഈ അതിങ്ങനെ ച ഒക്കെ തിറഞ്ഞ് കാട്ടത്തൊക്കെ കഴിയുമ്പോ അവര് നാട്ടിലക്ക് ഇറങ്ങുവയാണ്
ആ നാട്ടേക്ക ഇറങ്ങാണ് പിന്നെ കൂടുതൽ മഴയൊക്കെ ആവുമ്പോ തന്നെ അവർക്കും ചിലപ്പോ വിശപ്പും കൂടുല്ലോ ആന എന്നൊക്കെ പറയുമ്പോം അവർക്ക് അത്യാവശ്യം ഫുഡ് വേണല്ലോ
ഏ അവർക്കിപ്പോ പിന്നെ എന്താ നമ്മളെ പോലെല്ലല്ലോ അവർക്കൊരു ഫുഡ് നല്ലോണം വേണ്ട അപ്പോ പിന്നെ മലയില് പനമ്പട്ടി കണണ്ടങ്ങന ഇതൊക്കെ കഴിഞ്ഞ് അവർ ചക്കൊക്കെ കഴിഞ്ഞ് ഇടിച്ചക്ക മുതല് അവരുണ്ടാവകുമ്പഴേക്കുംന്നെ തിന്നല് തുടങ്ങും
ആ ആണല്ലേ എക്ക് പുതിയൊരു അറിവട്ടോ
ഹൈറ്റില് മരത്തുമ്പെന്ന് അവരെന്താ ചെയ്യാന്ന തുമ്പയും കൊണ്ട് ഇങ്ങനെ കുലുക്കും കുലക്കിട്ടൊണ്ട് ചാടിക്കല നക്ക് കുലുക്കിട്ട ചാടുമ്പോ നമ്മൾക്ക് ഞങ്ങളൊ ഒരു ദിവസം എതുപോലെ ഞങ്ങള് വീട് പണിയാണ് കേട്ടോ വീട്ടു പണിയ ന്നു അപ്പോ ഞങ്ങള് വാടകക്കാ നിന്നായിരുന്നത്
ആ ശരി
അപ്പൊ ആ വാടക്ക് നിക്കണ വീട്ടില് പിന്നെതുപോലെ നേരെ മലയുടെ സൈഡാണ് ഞങ്ങളത് കുറച്ച കൂടി താഴെയാണ് അപ്പോ അപ്പോ അവിടെ ഒ ഒറ്റപ്പെട്ട ട്ട വീടാണ് അതില് രാത്രി ഇതുപോലെ പിന്നെ നല്ല മഴല്ല ദിവസം പിന്നെ ആനന്റെ ചീറല് ഞങ്ങള് മഴ ഒന്നും ഇങ്ങോട്ട് ചോർന്നപ്പോ മഴ ആനയുടെ ചീറിൽ കേട്ടു
ആഹ
അയല് ഞങ്ങക്ക് വന്നന്ന് മനസ്സിലായി അയല് ഞങ്ങള്ൾ പേടിച്ച് കുട്ടികളൊക്ക ഉറക്കാണ് ഞാനും ഹസ്ബൻറുംമിണ്ടാതങ്ങനെ നോക്കിക്കാണങ്ങള് അതാ വന്നോണ്ട് പറഞ് പേടിച്ച് കിടക്ക
ണ്ടോ അവര് ഇപ്പ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നേരെ കണ്ടാല് വര് അക്രമി ക്കോ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളെ പാസ് ചെയ്ത് പോവോ
അവരെ മുന്നിപെട്ട അവര്ക്രമിക്കും
വുഅല്ലെ ആഹ് അതാണ്ല്ലേ അല്ല അങ്ങനെ അങ്ങോട്ട് നമ്മൾ ഉപദ്രവിക്കണം എന്നൊന്നുല്ല
ആഹ് ഇങ്ങള് അങ്ങട്ട് ഉപദ്രവിച്ചാല് അങ്ങനെയല്ല നമ്മള് ഉപദ്രിച്ച അവര് നമ്മളെ പിന്നല കൂടും ആക്രമിക്കും ക്കെ ചെയ്യും പക്ഷെങ്കിൽ അവര് കാണാതെ നമ്മള് ചിലപ്പോ യാദൃശികമായും നമ്മളിപ്പോ വറകിനൊക്കെ പോവാറുണ്ട് ഇവടെ എടുത്തില്ല ആളുകളെ അപ്പൊ നമ്മള് മലേന്ന് അവരെ കാണുമ്പോ പിന്നെ ബാക്കിലൊക്കെണ് നമ്മള് സൈഡൊക്കെണ് കാണാ അവര് അപ്പൊ നമ്മളെ കണ്ടിട്ടില്ലെങ്കി നമുക്ക് വേഗം കയി ച്ചിലാവാ പെട്ടാ പിന്നെ രക്ഷയൊന്നുംല്ല അവരെ കണ്ണില് കണ്ട്ട്ടുണ്ടെങ്കി
ആ ഇ ആഅതെ അതെ അതെ അവര് എങ്ങനെ ചവ്ട്ടാണോ ചെയ്യാ
ആവൂ അവര് നമ്മ അവര് ഒരു കാല് ചവിട്ടിട്ട് ഒരു കാല് ഒരൊറ്റ ചീന്തലാ
ആ വൂ ഇപ്പൊ നമ്മള് വീഡിയോസിലൊക്കെ കാണാനാ നമ്മുക്ക് ഒന്നും ഇവടെ അങ്ങനെ ഇഷ് ശല്യന്നുല്ല അങ്ങനെ എ എ എപ്പഴെങ്കിലൊക്കെ ചെറിയ മയിലോ അല്ലെങ്കില് മയിലൊക്കെ കൂടുതലായിട്ട് വരും.
ഞ മയില് ഞങ്ങളെ ഞങ്ങളത്കൂടെ ഒക്കെ മയില് ഞങ്ങളത് കൂടെ കോഴ്യാള് പോണ പോലെ വരും.
ആ ആ അപ്പൊ നിങ്ങള് നല്ല അങ്ങൻത്തെര് പ്രദേശത്താവുലെ നിക്ക്‌ണത് അടുത്തടുത്തൊക്കെ വീട്ണ്ടോ
പന്നി പന്നി ശല്യ ഇണ്ട്
ആ പന്നിശല്യ ഭയങ്കരായിട്ട് ഇപ്പ എല്ലോട്ത്തുണ്ട് ഞങ്ങളെ ഇവടൊക്കെ തന്നെ കുറേ ആയിട്ട് കാണ സാനാ
കടുവീണ്ടന്ന് പറയ്ണെ കേട്ടു കടുവ അന്ന് ഇപ്പഴല്ലട്ടോ ഒ സമയത്ത് ഔ അന്ന് ഭയങ്കര പേടിയര്ന്നു.
ആ കടുവക്കെർഞ്ഞാ ആനന്റെ പോലയല്ലല്ലോ
ഏ ഞാൻ പറയാ ആനേന്റെ മുന്ന് ന്ന് മുക്ക് എങ്ങനെങ്കിലും കയ് ച്ചിലാവാൻ പറ്റൊങ്കി കയ്ച്ചിലാവാ ഈ കടുവേടെ മുന്ന്പ്പെട്ട പിന്നെ ഇല്ലല്ലോ
ആ ഇല്ലല്ലോ പൊർത്ത്ക്ക്‌ എർങ്ങി കളിക്കോ മക്കളൊക്കെ അങ്ങനെയൊക്കെ ഉള്ള സൗകര്യം ഒക്കള്ള സ്ഥലാണോ അല്ലെങ്കി ഫുള്ള് കാടന്നെണോ ബേക്കോട്ട് മൊത്തം
ബേ അൽ ആ ഇവടെ ഒരു ഫോറസ്റ്റ് പോൽ തന്നെ പക്ഷെ ഞങ്ങള് ഇപ്പൊ പുതിയ വീട് താമസിച്ചോട് ത്ത് ഇവടെ ആളും വീടുകളൊക്കെ ഇണ്ട്
ആ. ഇണ്ടല്ലേ ആ ഓ അങ്ങനെയൊക്കെ ആവുമ്പോ നമുക്കൊരു സമാധാനാണെ ഒറ്റപ്പെട്ട സ്ഥലൊക്കെ ആവുമ്പോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ
അതെ അതെ ഞാനതേ മുഴുവൻ പറഞ്ഞ വാടകയ്ക്ക് നിക്ക്‌ണ അവ്ട്ത്തെ കാര്യം പറയാ പിന്നെ രാത്രി ഇങ്ങനെ ഞങ്ങള് രാത്രി ഇങ്ങനെ നോക്കുമ്പോ ചക്കക്കെ ഇങ്ങനെ ചാട്ണ് ണ്ട്ട്ടോ അപ്പൊ കുൽക്കിട്ട് ഇങ്ങനെ ചാടി യാണ് പിന്നെ കൗങ്ങില്ലേ കൗങ്ങ്
ആ കൗങ്ങ് അടക്ക ഇണ്ടാവ്ണെ ആ
കവുങ് ഇങ്ങനെ മർച്ചിട്ട് കവുങ്ങ് ഇങ്ങനെ ഉന്തിയിട്ട് ഇങ്ങട്ട് തട്ടിയിട്ടിടും അവര് അവര്ക്ക് കൗങ്ങിന്റെ ആ ചോറില്ലേ അയിന്റെ ഉള്ളിലെ അത് കഴിക്ക്‌ൺത് അവര്ക്ക് ഇഷ്ടാണ് അതും കഴിക്കും നല്ല നല്ല കവുങ്ങാളൊക്കെ അവരങ്ങട് പൊട്ടിച്ട്ട് ഇങ്ങട്ട് ഇടും അവര്ക്ക്‌ ഇപ്പോ ഒരു തുമ്പിയും കൊണ്ട
ഏയ് ആന് നമ്മള് കഷ്ടപ്പെട്ട് ഇണ്ടാക്കുന്ന സാധനങ്ങളാവും അപ്പൊ നല്ല നഷ്ട്ടം ഉണ്ടാക്കി വെക്കൂല്ലെ ഇങ്ങനെ എറങ്ങിയാട്ട് ആ ഇപ്പ നിങ്ങള് പന്നികൾ തന്നെ കണ്ടില്ലേ പ
പിന്നെ പിന്നെ നമ്മടത്തൊരു മാർഗ്ഗം എന്ത്‌ ഉള്ളൂന്ന് ഞങ്ങള് - എന്താ ചെയ്തിരുന്നന്നോ പിന്നെ കൊണ്ട് വന്ന് വെക്കും പടക്കം
പടക്കം പന്നികൾക്കും അങ്ങനെ പറഞ്ഞേക്കാം പടക്കം പൊട്ടിക്കണേ അത് ഇവർക്കും പേടിയുണ്ടോ പടക്കം
കാത്തിട്ടിട്ട് അവർക്ക് പേടിണ് അവര് ആ സൗണ്ട് കേൾക്കുമ്പോ അവിടെ അങ്ങ് പോവാൻ വേണ്ടിട്ടാണ് പോവാനാണ്
ആഹ് അതാണ് പന്നികൾക്ക് വേണ്ടിട്ട് രാത്രി എല്ലാരും- ലൈറ്റൊക്കെ ചെറിയ ലൈറ്റ് ഒക്കെ അവരിങ്ങനെ ഇപ്പം- കൃഷി സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇടണം ഇവിടെക്കെ ഒരുപാട് നഷ്ട്ടം ഉണ്ടാക്കിട്ടണ്ട് രാത്രി ആയാൽ ഇവര്- ഇവർക്കൊരു മൂളക്കാണല്ലോ പന്നികൾക്കും മൂം എന്ന് പറഞ്ഞ് ആ സൗ ണ്ടിങ്ങനെ കേക്കും ഉം അതെ പച്ചക്കറികൾ ആ ചേന ചേമ്പ് വാഴ എല്ലാം ഇങ്ങട്ട് മറിച്ചിടും അവര് കഴിക്കുവൊന്നുവില്ല ഒക്കെ ഇങ്ങോട്ട് കളച്ചിട്ടെച്ച് പോവും വെറുതെ വേസ്റ്റ് ആക്കേണ്ട ആ മൂക്കൊണ്ട് ഇങ്ങട്ട് കു- കുത്തിയായിട്ട് മുഖം കൊണ്ട് ഇങ്ങട്ട്
ഉം നമ്മളെ ആള് ആള് പറിച്ചിട്ടതാന്ന് തോന്നും കണ്ട അങ്ങനെ
ആഹ് അതേ പോലെ അതാ അതേ പോലെങ്ങട്ട്-
അങ്ങ ആ അങ്ങനെ ഞങ്ങൾക്ക് ഇവടെ ആനെടെ ശല്യ ഒക്കെണ്ട് അപ്പൊ ഇപ്ര ഈ പ്രാവശ്യം ഇങ്ങിട്ട് ഇറങ്ങിയിട്ടില്ല വല്ലാണ്ട്
ആഹ് അ നല്ലേ
സമയത്ത് തന്നെയാണ് പറയുന്നത് കേട്ടില്ല ആരെങ്കിലൊക്കെ കാണുമ്പോഴാണ് കേൾക്കുമ്പോഴാണ് പറയല് ആന എറങ്ങി ങ്ങിയെണ്ണൂന്ന് ഇപ്പ അവര് അഹ് ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല ആര് ഞാ ഞങ്ങളോ
ആഹ് ട്രാവലിംഗക്കെ ഇഷ്ട്ടാണ്
ആഹ്ണ്ടേ ഞങ്ങള്സ് കൂള്പ്പൊ വെക്കേഷനിൽ പോയി പോയി വീട്ടി ചെന്ന അതന്നെണ് പണി
ആഹ് അതെ ഇപ്പൊ വെക്കേഷനക്കെ ആയപ്പോ എല്ലാരും പോയിറ്റ്ണ്ട് പിന്നെ ഈദ് കഴിഞ്ഞു ഈതിനായിട്ട് പോയി ഇനി പിന്നെപ്പോ മക്കളൊക്കെ ഓപ്പണായില്ലേ
ഏഹ് അത് വെക്കേഷനില് വെറും സിനിമാ ടുറ് സിനിമ ഉം ആഹ് സിനിമപ്പൊ രണ്ട് സിനിമ കണ്ടുപ്പൊ വെക്കേഷനില്
ഏത് സിനിമേ ലാസ്റ്റ് കണ്ട്
ലാസ്റ്റ് വാഴ മോഹിനിയാട്ട അഹ് രണ്ടും
ആഹ് ആഹ് അടിപൊളി അടിപൊളി ഇപ്പൊ പുതുതായിട്ട് ദൃശ്യം ത്രീ കണ്ടോ
ഇല്ല ഇല്ല അത് കാണാ പറ്റില
ആഹ് അതൊന്ന് കാണന്ന് എനിക്ക് താപര്യണ്ടായിന് പിന്നെ സ്കൂള് തുറന്നു ആഹ് സ്കൂള് തുറന്നന്റെ ശേഷം പിന്നെ സൺഡേ മക്കള്ണ്ടാവും പ്പൊ അത്ങ്ങനെ ഓരോ ബിസി ആവും
ആഹ് അതെ അത അങ്ങനെക്കെണ് പിന്നെ ഹസ്ബൻഡ് അല്ല കൊണ്ടോവല് അനിയ ത്തിയാ കൊണ്ടോവാർ സിനിമയ്ക്കൊക്കെ
ആഹ് ശെരി ഓക്കേ ഓക്കേ അപ്പൊ അനിയത്തി ബിസി ആയികാണും
ആഹ് അതെ അതെ വീട്ടു ചെല്ലുമ്പോഴേള്ളു പോവാൻ പറ്റ
ആഹ് ഇത്പ്പ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ അനിയത്തിമാ ഞങ്ങള് അഞ്ചു പെൺകുട്ടളാ അപ്പൊ ഞങ്ങളല്ലാരും കൂടി കൂടിയ നല്ല രസാ
ഇഞ്ഞ അയ്ക്കോട്ടട്ടോ ഞാ പിന്നെ വിളിക്കണ്ട്ട്ടോ ഞാ
ടൈംമായോ
ആഹ് അയിക്കോട്ടെ അയിക്കോട്ടെ
ആഹ് ശരി ഓക്കെ ശരിന്നാ